അല്ല ആഹ് കേക്കുന്നുണ്ട് മഴയ ഉണ്ടായിരുന്നോ ഇന്ന്
ഇല്ല ഇന്ന് മഴയില്ലായിരുന്നു
ഉം കൊച്ചിന് പനിയന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട്
ആഹ് പനിയാ എന്നിട്ട് നാളെ കൊണ്ട് പോയി ഡോക്ടർ ബുക്ക് ബുക്ക് ചെയ്ത് വച്ചേക്കുവാ രണ്ടു പേരും അങ്ങനെ കൊണ്ടുവന്ന് കാണിക്കണം നാളെ
എൻ്റെ രണ്ട്പേർക്കും പനിയായിരുന്നോ
ആഹ് ഒരാക്ക് ഇന്ന് പനി മറ്റേയാൾക്ക് ഇന്നലെയായിരുന്നു മെനഞ്ഞാന്ന് കൊണ്ടുപോയി എല്ലാ ഉണ്ട് ഈ മഴയില്ലെങ്കിലും പക്ഷെ അസുഖത്തിന് വലിയ കുറവില്ല
ആഹ് ഇപ്പം പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകല്ലേ മഴയും വെയിലും ഉള്ള ഒരവസ്ഥയല്ലെ നമ്മള് വെ - മഴ തൂങ്ങി നിന്നാലും ഇടയ്ക്കിടക്ക് തണുപ്പടിക്കുന്നുണ്ട്
ആഹ് ശരിയാ
പിന്നെ അടുത്ത് മാ ആഹ് മാവ് പ്ലാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിപ്പുണ്ടോ
ആഹ് ഉണ്ട് പ്ലാവ്ണ്ട് മാവ് തെങ്ങ് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക സാനങ്ങളുണ്ട്
കാരണം ഈ മാങ്ങയൊക്കെ വീണ് കെടന്നാലും ചക്കയൊക്കെ വീണ് കെടന്നാലും ചെലപ്പോ
ഏ അങ്ങനെ മാങ്ങയൊന്നും പിടിക്കാറായിട്ടില്ല ഒന്നോ രണ്ടോ ങ്ങാനും പിടിച്ചിട്ടുള്ളൂ ചക്കെ ആയാലും അതിനകത്ത് കായ്ച്ചിട്ടില്ല
ഓ അങ്കിപ്പോ പ്രശ്നല്ല എങ്കിപോലും ആഹ് മരത്തിന്റെ ഇലകളിലൊക്കെ മഴയൊക്കെ പൈത് കിടക്കുമ്പോ ഇലയിലൊക്കെ വെള്ളം വീണ് കിടക്കുമ്പോഴേ പിന്നെ ഹ് കൊതുകിന്റെയൊക്കെ ശല്യങ്ങൾ കൂടാറുണ്ട് കേട്ടോ
ആഹ് പിന്നെ വേറൊരു കാര്യംന്താന്ന് വെച്ചാല് പോച്ച പോച്ച ഫ്രെന്റില് നന്നായിട്ട് തഴച്ച് വളർന്ന് കിടപ്പുണ്ട്
മഴ പെയ്ത പെട്ടെന്ന് കാടാവോല്ലോ
പെട്ടെന്ന് കാടാവും അതും വയൽ പ്രദേശമായിരുന്നു ഞങ്ങളുടെ വീട് നിക്കുന്ന സ്ഥലം
ഉം ഉം ഉം
ആഹ് അതുകൊണ്ട് നല്ല രീതിയില് നമ്മള് ഒരാളെ വിളി- അത് ക്ലീൻ ആക്കിപ്പിച്ചാലും ഒരു മാസത്തോളം നിക്കത്തില്ല ഉം മഴയായതുകൊണ്ട് പെട്ടെന്ന് രാത്രി ചിലപ്പോ കൊതുകാണ് വൈകിട്ടൊക്കെ ആവുമ്പോഴേത്തേക്ക് കൊതുക
ഉം അതൊക്കെ കൊത്തിയാലും നമുക്ക് പെട്ടെന്ന് അതൊരു പ്രതിരോധ ശക്തി കുറവാണല്ലേ
അത് പണ്ടത്തെ ആൾക്കാർ ക്കൊക്കെന്ന് വെച്ചാല് അവര് കഴിക്കുന്ന ആഹാരത്തിന്റെ ഏത് ചെയ്യുന്ന ജോലിയുടെ ആായാലും അവർക്കൊക്കെ ആരോഗ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പ നമ്മുടെ ഈ ഭക്ഷണ ശൈലിയൊക്കെ കൊണ്ടായിരിക്കാം ആരോഗ്യം കുറവാ പൊതുവെ
ആണാണ് പെട്ടെന്ന് രോഗങ്ങൾ ഇപ്പോഴത്തെ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് രോഗങ്ങൾ പുതിയ പുതിയ രോഗങ്ങൾ അല്ലെ വരുന്നത്
ആഹ് പുതിയ പുതിയ രോഗങ്ങള പണ്ട് നമ്മുടെയൊക്കെ ആഹ് മാതാപിതാക്കളുടെയക്കെ കാലത്തൊക്കെയന്ന് വെച്ചാല് ഈ ക്യാൻസറായാലോ അങ്ങനെയുള്ള കേട്ടു കേൾവി പോലും ഇല്ല
ഉം അതൊരു റയർ ആയിട്ട് ഒരു ഒരു ഒര് ശ - ശതമാനം രണ്ട് ശതമാനം ഒക്കെ ഇപ്പം തൊണ്ണൂറ് ശതമാനം ഇതല്ലേ
ആൾക്കാർക്കും ഇത് തന്നെയ എന്നച്ചാ രോഗത്തിന്റെയൊക്കെ ആ ആഹാരത്തിന്റെ ആയിരിക്കാം മേബി
ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുവല്ലേ നമ്മൾടെ
ഉം നമുക്ക് തന്നെ ഇപ്പം കുട്ടികൾക്കായാലും വല്യ വർക്കായാലും ഒക്കെ പുറത്തുന്ന് ഫുഡ് കഴിക്കുന്നത് ഒക്കെ അല്ലേ കൂടുതൽ ഇന്ററസ്റ്റ് വീട്ടിൽ വെക്കണല്ല
ഈ ആ ഒര് സ്റ്റൈലിലോട്ട് നമ്മള് പോകത്തില്ല ഇനിയിപ്പത് മാറി ഒന്നും കൂടെ മോഡേൺ ആവത്തേ ഉള്ളൂ അല്ലേ
അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് ഫുഡും ആയിതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്ക
ഉം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്ക പക്ഷെ എങ്കിലും ഒരിക്കലും എത്ര അപ്ഡേറ്റ്ന്നറഞ്ഞാലും പഴയ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലേ എന്തുകൊണ്ടും നല്ലത്
ആ അത് തീർച്ചയായിട്ടും അത് തന്നെയാ നല്ലത്
ആണ് പക്ഷെ എല്ലാരും പറയുന്നത് കാലം മാറുന്ന അനുസരിച്ച് കോലം മാറുന്നു വെച് എല്ലാരും ചിന്തിക്കുന്നത് മോഡേൺ ആയിട്ടാ പക്ഷെ എങ്ങനെ നോക്കിയാലും പഴയ ലൈഫു ആണ് നല്ലത് അല്ലേ പക്ഷെ എന്നെ ഒരിക്കലും ആരും തിരിച്ച് അതിലോട്ട് പോകുന്നതുല്ല എല്ലാവരും മോഡേൺ ലൈഫ് ക്കോട്ട് പോക്കൊണ്ടിരിക്കുവ ആ
ആഹ് അതപ്പോത്തല്ല കാരണംന്ന് വെച്ചാല് ഒരു വീട്ടിലിപ്പം കൂടിപ്പോയി കഴിഞ്ഞാ ഒന്നോ രണ്ടോ പേരെ കാണും പ്രായംചെന്നോല് അവരുടെ ആ ഒരു ടൈമിലുള്ളവര് ഒന്നോ രണ്ടു പേരെ കാണത്തുള്ളൂ ബാക്കിയുള്ളോരൊക്കെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്ത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് ഇപ്പോഴത്തെ കാലഘ
അതുഅല്ല ആ ആ ഏജിലായിട്ടുള്ള അവരുടെ തലമുറകൾ കഴിഞ്ഞോണ്ടിരിക്കുവല്ലേ
കഴിഞ്ഞൊണ്ടിരിക്ക്യാ
ഇനിഒരിക്കലും ആ രീതിയിലോട്ട് പൊതുവേ നമ്മുക്കൊക്കെ ഓർമ്മ നമ്മൾടെ പണ്ട് കുഞ്ഞിൽത്തെ കുട്ടിക്കാലത്തില്ല ആ ഒരു മെമ്മറീസൊക്കെ നമ്മള്ടെ ഉള്ളിലൊള്ളൂ അല്ല നമ്മളും ഒരിക്കലും അങ്ങനെ ഇപ്പ നമ്മൾടെ ഒരു പ്ലസ് വൺ പ്ലസ്ടു ആ കാലഘട്ടം കഴിഞ്ഞാ നമ്മളും എന്താ
ആ നമ്മളും പിന്നെ മോഡേൺ ഒരു ചിന്താഗതിയിലോട്ട് പൊക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ
ആഹ് നമ്മള മോനെ കണ്ടാലല്ലേ ചിന്തിക്കുന്നതാലും എടുക്കുന്നതാലും
ഉം നമ്മള് ഒഴി നമ്മളൊഴിഞ്ഞപ്പോ പറയുന്ന പഴേ ലൈഫ് ലൈഫാണ് നല്ലത് പക്ഷെ ഒരിക്കും നമ്മളത്ട്ട് പോകുന്നില്ലല്ലോ
ഉം പോന്നില്ല ശരിയാ പോവാ പറ്റത്തൂല്ല ഇനി അത് കാരണം ഉം അന്നത്തെ കാലത്തൊരു രീതിയല്ലല്ലോ ഇന്നത്തെ കാലം
പണ്ടൊക്കെ കൃഷി ചെയ്തല്ലയോ പണ്ട് പത്തായത്തിലൊക്കെ നെല്ലൊക്കെ നിറച്ച് ആ അരി അതല്ലായിരുന്നു ആഹ് പക്ഷെ ഇപ്പൊ എങ്ങും കൃഷിന്നുള്ള സംഭവല്ലല്ലോ
ഇല്ല വയലെ സ് വയലെല്ലാം നിരത്തി വീടുകളും
ഉം അങ്ങനല്ല പക്ഷെ പണ്ട് അങ്ങനെല്ലായിരുന്നു ഫുള് കൃഷി എല്ലാം കപ്പിം കൃഷി ചെയ്യായിരുന്നു
ഇപ്പൊപ്പൊ ഇപ്പ കർഷകരാകൻ വല്യതാല്പര്യൊന്നുല്ല എല്ലാരും വല്യ വല്യ ജോലികളും കാര്യങ്ങളും ഒക്കെ നോക്കിട്ടാ
പിന്നെ ഒന്നോ രണ്ടോ പേര് എടു ഒരു നൂറ്പേരെടുത്ത ഒരു പത്ത് താഴെയുള്ള ആൾക്കാര് ചിലപ്പം താല്പര്യം കാണുമായിരിക്കും
ആഹ് താല്പര്യം കാണും ശെരിയാ അല്ലാത്തവർക്കൊക്കെ വലിയ താല്പര്യം ഇല്ല ഈ കൃഷിന്ന് അതിനോട് താല്പര്യം പിന്നെ അതുപോലെന്നെ ആഹ്
സാധനങ്ങൾക്കൊക്കെ വിലക്കള് കുറവായിരുന്നു എല്ലാത്തിനും പക്ഷെ ഇപ്പ തീ വിലയല്ലേ
ആ ഇപ്പൊ വെല കൂടി കൂടി വരല്ലേ എല്ലാത്തിനും
ഉം നിക്കാനാ പണ്ട് ആ എല്ലാ. അവരവര് വീട്ടിലുണ്ടായിരുന്നു മിക്കവരടും കൃഷി ചെയ്യുന്നതെല്ലാം ഇപ്പ ചന്തയിലോട്ട് ഇറങ്ങി എല്ലാ സാധനങ്ങക്ക് കറിവേപ്പിലയ്ക്ക് പോലും വെലയ
ആഹ് ഇപ്പൊ ഈ അപ്ഡേറ്റ് ആയേന്റൊര്‌താ ചെലട്തൊക്കെ കണ്ടിട്ടുണ്ടോ ഈ ജോലി ഭാര്യക്കും ഭർത്താവിനും ജോലി ഉള്ളടുത്തൊക്കെയന്ന് വെച്ചാ ഇപ്പ നമ്മുടെ ഈ നാട്ടിലൊന്നുല്ല. അപ്പേയ് ന്ന് വെച്ചാ അവര് രാവിലത്തെ ഫുഡ് എന്ന് വെച്ചാല് ബ്രെഡ് സാൻവിച്ച് ഓഹ് റെയിറ്റ് ഇത് പശെ നമ്മടെക്കെ ഫുഡ് നമ്മള് രാവിലെ അരി ആഹാരം ഉച്ചയ്ക്ക് അരി ആഹാരം രാത്രിയില് അരി ആഹാരം ആഹ് അത് രാവ് രാവിലേത്തേയ്ക്ക് കഴിക്കാൻ വേണ്ടി വേള്പ്പ്ന് തെ ട്രി കടന്ന് കഷ്ടപെടുന്നെലുറി. എന്നിട്ട് രാവിലെത്തെ
ഓഹ് അത് ഫാസ്റ്റ് ഫുഡിന്റെയോക്ക്യാ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കിയ അല്ലെ
ഉം ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം എല്ലാവർക്കും അതാ ഇഷ്ടോം ടേസ്റ്റ് കൂടതല് പശെ അത് അന്സരിച്ച് കെമിക്കലും കാര്യങ്ങളും എല്ലാ ഏടാ ട്ടോണ്ട് അതെല്ലാർ അതെല്ലാർക്കും അറിയാങ്കിലും
ഉം കളർ ഫുഡ് മറ്റേ അജിന മോട്ടോ പോ ത്തുള്ള കെമിക്കൽസ് കളർ ഫുഡ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെയോ
ആഹ് ഉം നമ്മടെ കുഞ്ഞിലെ എന്ന് വെച്ചാല് ഇങ്ങനെ ഹോട്ടൽ ഫുഡോ അങ്ങനൊന്നും ഇല്ലാര്ന്ന്
നമ്മള് കഴിച്ചിട്ടുള്ള ആപ്പട് പൊറോട്ടേ ബീഫോ അങ്ങനെ വല്ലാ എന്തെങ്കിലും ഒള്ളൂ റെയറായിട്ട് അതും എന്ന് ആഹ് പിന്നെ ഇ സത്യത്തി ആണ് ഈ ന്യൂഡിൽസ് ഒക്കെ ഞാൻ കണ്ടത് കഴിഞ്ഞാ വല്തായതിന് ശേഷാ
ആഹ് ന്യുഡിൽസൊക്കെ എന്റെ കുഞ്ഞിലേ ഇപ്പോ ഉണ്ടായിരുന് പ പക്ഷെങ്കില് അതൊന്നും വീട്ടി വാങ്ങിച്ചിട്ടേ ഇല്ല
നമ്മുക്ക് അതൊരു വെറൈറ്റി ഫുഡ്ല്ലാര്ന്നോ മാഗിയൊക്കെ
മാഗിയെക്കെ അന്ന് വെറൈറ്റി ഫുഡ് ആര്ന്ന് അന്ന് ആരെങ്കിലോ ക്കാ മേടി ഇ ആരുടെങ്കിലൊക്കെ വീട്ടില് ഒണ്ടാക്കി എന്ന് പറയ്മ്പം എറ്റോം വല്ല്യരു ആഗ്രഹങ്ങളില് ഒന്നാര്ന്ന്
ആഹ് ആന്ന് ആന്ന് നമ്മക്കേ ആഹ് പരി റ്റി മാഗിടെ രണ്ട് മിനിറ്റ് ഉള്ള പരസ്യം ഒണ്ടെന്ന് അറിഞ്ഞപ്പഴേ എനിക്കൊന്നും അറിയത്തും പോലും ഇല്ലാര്ന്ന് ടി വി കണ്ടിട്ടാണ് നമ്മള് അറിയ്ന്നത്
അറിയുന്നത് പശെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചെറിയ പ്രായത്തിലെ മാഗി എന്താണെന്ന് അറിയും
ഓഹ് അവർക്ക് അത് മതി അവരുടെ സ്പെഷ്യൽ ഫുഡ് മാഗി ആയിരിക്കും
മാഗി ആയും ക്കും സത്യയാ പശെ ഇതൊന്നും അധികം ഉം അധികം ഹെൽത്തി അല്ലാ
അതികാന്ന് ഹെൽത്തി അല്ല മേയ് ഇതൊക്കെ ഡൈജിഷ ഒട്ടും സംഭാവിക്കാത്ത സംഭവ കാര്യങ്ങളാ ഈ മാഗിയൊക്കെ പുള്ളേര്ടെ ഫുൾ ഉള്ളില് ചെന്നാലേ പിള്ളേടെ അല്ല നമ്മക്കാണെങ്കിലും അതൊന്നും അത്ര ഇത് ഒള്ളാ അല്ലാ
നമ്മങ്ങൊന്നും ആയാലും യെ പണ്ടൊക്കെന്ന് ചിക്കനൊക്കെ ഈ ഫ്രൈ പയ്യൊക്കെ ഈ വാങ്ങിച്ചോണ്ട് വരാൻ വേണ്ടി കാത്തിര്ന്നിട്ട് ഉണ്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞായ്രിക്കും വീൻന്റിലൊക്കെ വാങ്ങിക്കുന്നത് അതേ സമയം ഇപ്പം പിള്ളാര് പറഞ്ഞ് കഴിഞ്ഞാ അപ്പ തന്നെ ആഹ് പിള്ളേര് പറഞ്ഞ് കഴിഞ്ഞാ അപ്പ തന്നെ
എല്ലാം ബർഗറ് സാൻവിച്ച്
ഫമിൽസ് ആഹ്
എന്തൊക്കെ ഫുഡ്കളാ
എന്തൊക്കെ ഫുഡ്കള്
ഉ്ം ച്ചാ നമ്മളിപ്പം അതിനെ കുറിച്ചൊന്നും അറയത്തില്ലാ എങ്കിലും ഇപ്പൊ എല്ലാരും ഹെൽത്ത് നഷ്ടപ്പെട്ടോണ്ടിരിക്കുവ്യാ അല്ലോ ഒര് സൈഡി കൂടെ
അതാ ഒര് ആരോഗ്യം എന്ന് പറയുന്നത് ആർക്കും ഇല്ല എല്ലാർക്കും ദാ പറയുന്നതിനേ അസുഖങ്ങളും കാര്യങ്ങളും ണ പണ്ടുള്ളാ ആൾക്കാര് ചീനയും ചക്കാ അയിന്റേതായ ഒര് ആരോഗ്യം അവർക്ക് ഒണ്ട്.
പശെ ഇപ്പം ചീനി നമ്മള് കടേന്നൊക്കെ വങ്ങിക്ക്ന്നാ ചീനിക്കൊന്നും പഴയ ടേസ്റ്റും ഇല്ല.
ഒരു ടേസ്റ്റ് ഇല്ല ശരിയാ, പക്ഷെ എനിക്ക് എനിക്ക് അത് പോലെ എനിക്ക് ചീനി ചക്കയൊക്കെ ഇപ്പോഴും ഇഷ്ട വാ, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആള് തന്നെ ഞാനും. അങ്ങനെ എങ്കിലും ഈ ചീനീ, ചക്ക
എനിക്ക് ഓ എനിക്കും ഇഷ്ട ചീനീം ചക്കയൊക്കെ. ചക്കക്കറി വെച്ച് ഇഷ്ടവാ, ചീനി പുഴുങ്ങുന്നത് മുളകുടച്ചത് ഉണക്ക
എനിക്കും അങ്ങനെയൊക്കെ ഭയര ഇഷ്ടവാ, ഇടയ്ക്കൊക്കെ വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോ അവിടെ ഉണ്ടാക്കും, ചീനി, പുഴുങ്ങി മത്തി തല പറ്റിക്കുന്ന തല പറ്റിച്ച് ഈ സവാളയൊക്കെ ഇയിട്ട് പറ്റിക്കത്തില്ലേ. അത് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഹലോ?
ഹലോ എന്തു പറ്റി ഇടക്ക് കേൾക്കന്നില്ലായിരുന്നു.
ആ ഇവിടെയും കേൾക്കുന്നില്ല ഇങ്ങോട്ട്. പറയുന്നു കേൾക്കുന്നുണ്ടായിരുന്നില്ല. നെറ്റിന്റെ എന്തെങ്കിലും ഇഷുആയിരിക്കും ആ നെറ്റ്
പത്ത് മിനിറ്റ് ഇടയ്ക്ക്ന്നും കേൾക്കുന്നില്ലായിരുന്നു, ഞാൻ വോച്ച് കട്ടയോ നോക്കിയതായിരുന്നു
ആഹ്
ഉം അങ്ങനെയൊക്കെ എന്തായാലും ഇനി പഴി ആ എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല മീൻകറിയ ഒക്കെ കൂട്ടി കഴിക്കാനൊക്കെ
എനിക്കും ബ എനിക്കും ബയങ്കര ഇഷ്ടാ പിന്നെ വേറെ കാര്യം ഉണ്ട് ഈ ച ക്കെന്ന് പറയുന്നത് നമ്മൾ ഈ വേവിച്ചിട്ട് ഫ്രീസറി വച്ച് കഴിഞ്ഞാൽ അരപ്പിടാതെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാല്, എത്ര മാസം വേണമെങ്കിലും ഇത് കേടാകാതിരിക്കും.
ആ ഇവിടെ ഈ പച്ച ചക്ക ഫ്രീസർ ഈ തൊലിച്ച് വെക്കാറുണ്ട്. അവ രണ്ടു, മൂന്നു ദിവസം കഴിഞ്ഞൊക്കെ ഉപയോഗിക്കാലോ.
ആ അതതല്ല നമ്മക്ക് വേവിച്ച് വേവിച്ചിട്ടേ ഞങ്ങളുടെ റിലേറ്റീവ്സ് എങ്ങനെയ ഒക്കെ അങ്ങനെ അവര് ഗൾഫിലൊക്കെ ഉള്ള പോയിനിൽക്കുന്നവരാണെങ്കില്. അവരുടെ ഉമ്മ മാരൊക്കെയാണെ ചക്ക കിട്ടുന്ന സമയത്ത് വേവിച്ചങ്ങ് ഫ്രഡ്ജിൽ കയറ്റി വെക്കും. വെച്ചിട്ട് അവര് ചിലപ്പോം ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെയ വരുന്നത്. വരുന്ന സമയത്ത് ഇതെടുത്തിട്ട്. അരപ്പിട്ട് ചക്ക ഒരിക്കലും കേേടാവത്തില്ല എന്ന് വെച്ചാ അത്രയും നമ്മള്. ആ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ
ഇ ഞാന ഇപ്പഴെ കേൾക്കുന്ന
ഇപ്പൾ ഞാൻ കഴിഞ്ഞ ആഴ്ച്ച ഞാൻ വീട്ടിൽ നിന്ന് വല്ല എനിക്ക് അരപ്പിടാതെ വേവിച്ചു തന്നതാ കൊറച്ചെടത്ത് ഞാൻ വേ ഏ അരപ്പിട്ട്. രണ്ടു ദിവസം മുമ്പ് എടുത്തു ബാക്കി ഇപ്പളുംഎത്ര നാള് വേണെങ്കിലും ഫ്രീസറിൽ ഇരുപ്പുണ്ട്, കേടാവാതിരരുന്നുള്ളൂ ടേസ്റ്റിനും വരത്തില്ല
ഓ അത് നല്ലൊരു കാര്യമാണല്ലോ ഇപ്പഴാ കേൾക്കുന്ന.
ചക്കയുടെ സീസൺായിട്ടല്ല നമക്ക് കിട്ടുന്നത്, പിന്നെ കുറച്ച മാസം കൂ കഴിഞ് കഴിഞ്ഞാൽ നമുക്ക് ചക്ക കിട്ടാൻ വേണ്ടി, കൊതിയായിരിക്കും. ഒന്ന് ചക്ക കിട്ടിയ ഇച്ചിരി വേവിച്ച കഴിച്ചിരുന്നെങ്കിലൊ എന്നു കരുതി.
അതാണ് പിന്നക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാനും പൈസ കൊടുത്ത് വാങ്ങിക്കാനും കാണത്തില്ല
അപ്പം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഉം അതാ ഉം